ഹലോ
എന്തോ സൗണ്ട് മഴണ്ടോ?
മഴേന്നൂല്ല
മഴേന്നൂല്ലാ ആഹ് എന്തൊക്ക പിന്നെ?
പിന്നെ അവിടെ മയെണ്ടോ?
ഇപ്പൊ ചോറ്ന്നതാണ്. ഇതുവരെ ഇണ്ടായിരുന്നു.
ഏഹ്
പിന്നെന്തൊക്കെണ്ട്?
പിന്നെ എന്തൊക്കെണ്ട്? നല്ലത് തന്നെ. പണികളൊക്കെ ന കഴിഞ്ഞോണ്ടിരിയ്ക്കാണ്.
ഉം ചായുടിച്ചയ്ഞ്ഞോ?
ഓഹ് ചായേക്ക കയ്ഞ്ഞു.
എന്തേനു ചാ
യക്ക്? ഇന്ന് ദോശേയ്നു.
ഉം
നിങ്ങ്ക്കാരാ വീട്ടിലാരാ ഒള്ളെ?
വീട്ടിലുമ്മ
വീട്ടിലുമ്മ ഉപ്പ മൂന്ന് അനിയത്തികള് ഉം എളാമ്മ എളാപ്പ ഒരു കുട്ടി പിന്നുപ്പാന്റെ ഒരു അമ്മായിണ്ട്. എല്ലാരും ഒരുമി ഒരു വീട്ടിലാ? തറവാട്ടിൽ ഏഹ്
എന്തായ്യെണെ പഠിക്കാ?
ആഹ് ഞാൻപ്പൊ പ്ലസ് ടു കഴിഞ്. ഞാൻ ഡിഗ്രിക്ക് കൊടുത്ത്ക്ക്ണ്.
ആഹ് ആഹ് ഫ്രീ ആണല്ലോല്ലേ
ആഹ് കോമേഴ്‌സ്.
ആഹ് നല്ല മാർക്കൊക്കേണ്ട?
ഉപ്പ നാട്ടിലുണ്ടോ?
ആഹ് ഇപ്പ നാട്ടിലന്നെയാണ്.
ഏളേമ്മ എന്ന് പറയുന്നത് നിങ്ങളെ ഉമ്മേന്റെ അനിയത്തിയാ അല്ലെങ്കില് ഉപ്പേന്റെ അനിയന്റെ ഭാര്യേ?
ഉപ്പന്റെ അനിയന്റെ ഭാര്യ.
ആഹ്
നിങ്ങളെ വീട്ടി
പിന്നെ ഓ ഞാനും ഹസ്ബന്റ് മൂന്ന് മക്കള്.
കുട്ടികള് പഠിച്ചാ?
മോള്പ്പം പ്ലസ് ടു ആണ്. ഒരാള് മോന് മോള് ഹെമാൻറ്റീസാ.
യേ
യേ മോന് എട്ടാം ക്ലാസ്സില് ചെറിയ മോള് രണ്ടില് യേ
ക്ലാസ്സ്ന് കു
ക്‌ളാസ്നൊക്കെ പോയോ എല്ലാരും ആഹ് എല്ലാരും പോയി
ഉം
മോള് പിന്നെ ഇവിടെണ്ടാഓള് അവിടെ നിക്കാണ് റ്റേ സഹ്റബിയക്ക് പഠിക്ക്യാ ഇസ്ലാമിക ആയിട്ട്ള്ളെ ഏ ഹോസ്റ്റൽല് നിന്നാ പഠിച്ച് ആഹ് ആഹ് അവിടെ നിക്കാണ് മാസത്തിൽ മൂന്ന് ദിവസെ ഇവടേക്ക് വരൂ
മാസ്ത്തിലോ
സ്ത്തിലോ ഉം
ഉം
ഉം അഹ് ഒ ഏഴാം ക്ലാസ് കഴിഞ് പോയതാ
ഏ
ഏ
അല്ല ഇങ്ങള് കാണാൻ പോ
വേറെ ആരോ സംസാരിക്കുന്നേക്കാണാലോ എന്താ കേക്ക്ന്ന്
അത് എന്റെ ഫ്
അത് എന്റെ ഫോണിലേയ് ആഹ് വേറെ എന്താ സു പ്ലസ്ടു സ്കൂൾ അങ്ങനാ വീട്നടുത്തന്നായിരുന്നോ
ആഹ് ഞന് ഇൻക് ഞാൻ പഠിച്ചോട്തന്നെ കിട്ടി ടെൺത്ത് പഠിച്ചോട്തന്നെ കിട്ടി
കിട്ടി അഹ് അനായത്തിമാരൊക്കെ എത്രലാ പഠിക്ക്ണ്
ഒരാള് പ്പൊ ട്ടെൻത്ത് കഴിഞ്ന് ഒരാള് ഏയില് ഒരാള് നാലില്
ഒരാള് നാലില് ആഹ് ഉപ്പ നാട്ടിലെന്താ ബിസിനെസ്സാ
ആഹ് ഉം ഡ്രസ്സിന്റെ കാർല് കൊണ്ടോവാ വീടാൾല് സെയ്‌ലെയ്യ
വീടാള്ലോ ആഹ് ഏ
അഹ് ഉപ്പക്ക് ഒരനിയനാ ള്ളഹ് ജേഷ്ഠൻ ഇണ്ടോ
ആഹ് ഒരു അനിയനാള്ളത് പിന്നെ ഒരനിയത്തിം
ആഹ് ഓര് കല്യാണം കഴിഞ്ഞാ
ആഹ് എല്ലാരും കൽ
ആഹ് എല്ലാരും കല്യാണം കഴിഞ്ഞ് ഉം
ഉം ക്കോ ആഹ് അമ്മക്ക് രണ്ട് ഏട്ടത്തിം മു ഇഹ് ഒരു ഏട്ടനും രണ്ടനിയമ്മാരും
രണ്ടനിയൻമാരും എല്ലാരും കല്യാണം കഴിഞ്ഞാരിക്കും
എല്ലാരേം കല്യാണം കഴിഞ്ഞുണു ഏട്ടത്തേക്ക് പേര കുട്ടികളുണ്ട്
കുട്ടേളുണ്ട് ആ ആ എല്ലാരും അങ്ങോട്ട് പോവല്ലേ കൂടാനൊക്കെ
ആ എന്റെ പെരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ കൂടും
കൂടും
ങ്ങളെ ന്തേലും വർക്കെയ്യുണ്ടോ?
ഇല്ലല്ല ഇപ്പചെയ്യില്ല ഞാന് സ്കൂള് പോയലുണ്ടായിരുന്നു പിന്നെ സുഖല്ലതായപ്പൊ നിർത്തിയതാ സ്കൂള് പോവലുണ്ടായിരുന്നു
ഏ
ഏ പിന്നെ ബാക്ക് പെയിനൊക്കെ ആയിട്ട് നിർത്തിയതാ
സൊ ഏത് ക്ലാസ്സേരുന്നു പഠപ്പിച്ചീന്ന്
എൽ പീല് ആദ്യം കൊറച്ച് പ്രീ സ്കൂള് പഠിച്ചിപ്പിച്ചിണ്
ഉം ആ ആ
ആ അ അൽ ബിററിൽ മൂന്ന് വർഷം പഠിപ്പിച്ചേ പിന്നെ എൽ പി സ്കൂളി കേറീന്നു
ഏ
പിന്നെ അങ്ങനെ ഓവറ് നമുക്ക് രാവിലെ വീട്ടന്ന് നല്ല തെരക്കല്ലെ മക്കളെ ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞയക്കലും കൂടി അങ്ങനെ കഴിയാ ത്തപ്പൊ ത്തിയതാണ്
ഉം ഹസ്ബന്റ്ന്താ ചെയ്ണെ?
ഹസ്ബന്റ് സ്കൂള് തന്നെയാണ് പ്ലസ്റ്റൂല് മാഷാ
ആ
ഉറുദുഅ
ആ
ഉം പ്ലസ് ടു ഏത് സബ്ജക്ട എടുത്തെ? ഉറുദ് പഠിച്ച് ണോ?
ഉറുദ് അല്ല
നേരത്തിന്
ഡിഗ്രി ഏത് ഏതാ കൊടുത്തപ്പോ ബികോം ആയിിക്കില്ലേ?
ആ
ആ ഉം എടാ ടൈം ആയോ തുടങ്ങാനായിണോ?
ഉം
ഉ തൊടങ്ങാന് ആയിട്ടില്ല. ഇപ്പൊ പത്ത് വരെ പറഞ്ഞിട്ടില്ല രണ്ട് അലോട്ട്മെന്റ് കഴിഞ് ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റ് ഇണ്ടാവും പറഞ്ഞ്. ഉം
ഉം.
ഗവൺമെന്റ് കോളേജ് അടുത്തിവിടെ ഉണ്ടോ?
എടുത്തൊന്നുല്ല എയിഡെഡ്ണ്ട്.
ആ അനിയത്തിക്ക് പ്രസ് വൺ കിട്ടീല്ലേ? ഏഹ് ഇന്നലെ ക്ലാസ് തൊടങ്ങിയലോ?
ആഹ് തൊടങ്ങി.
ആ തൊടങ്ങി ഇനി പ്രൈവറ്റ് ആയി പോകണ്ടി വരൂല്ലേ?
ഇല്ല സപ്ലിമെന്ററി ഇണ്ടല്ലോ?
ആഹ്
സീറ്റുകൾ ഇപ്പൊ കൂടുതൽ അനുവദിച്ചിക്കുന്നിലേ?
ആഹ് ആഹ്.
ഇവിടെ രണ്ട് ബാചേറ്റെ കൂടുതലുണ്ട് ഇപ്പൊ വന്ന്ണ്.
ഉം പിന്നി പിന്നീ വേറെ അലോ അലോട്ട്മെന്റ് ഇണ്ടാവാം മതില്ലേ?
ആഹ്
ആഹ്
നമ്മള് അപേക്ഷിക്കണം.
അപേക്ഷിക്കണം. ഉം ഉം ആഹ് അവിടെ സ്കൂളൊക്കെ എങ്ങനെ കുറെ ബാച്ച്ണ്ടോ?
പ്ലസ് വൺ പ്ലസ്റ്റോ?
ഏഹ്
ആ സയൻസി.
ആ സയൻസിന് നാല് ബാച്ച് ഹുമാന്റസിനും കൊമേഴ്സിനും ഒറ്റ ഒരു ബാ ചൊള്ളു. ഏഹ്
എന്റെ ഹസ്ബൻഡ് പോണ അവിടെ ഒമ്പത് ബാച്ച്ണ്ട് മൊത്തം സയൻസും കൊമേഴ്സും. ഹ്യുമാന്റിസും മൂന്ന് വീത തോന്നുന്നു.
ഏഹ്
ഏഹ്
ഉ ബന്ദ
ടൂറ് പോവല്ണ്ടാന്ന്?
ടൂറ് പോവല്ണ്ടാന്ന്? ടൂറ് പോവല്ണ്ടോന്നോ?
ആഹ്
പോവല്ണ്ട് ഇപ്പോ കുറച്ചായി പോയിട്ട്. കൊറച്ച് മുന്നേ പോയതാ. ഈ വെക്കേഷനിൽ എവിടയും പോവാാൻ കഴിഞ്ഞില്ല ഹസ്ബൻഡിന്. ചെറിയൊരു റസ്റ്റിലൊക്കെ എയ്നി അയിന് ബാക്ക് പെയിനായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏനി ആയുർവേദ. ആവുമ്പം നമ്മക്ക് റസ്റ്റ് വേണ ലോ?
ആഹ് ആഹ്
അപ്പ അങ്ങന സ്കൂളില്ലാത്ത ടൈമിലല്ലോ അവർക്ക് കയ്യുള്ളൂ അപ്പൊ അത ട്രീറ്റ്മെന്റ് ഇയ്യെ പിന്നെ, മക്കള് ലീവിന് വരുന്ന സമയത്ത് പോവാന്ന് വിചാരിച്ചു ഇപ്രാവശ്യ ക്ഷെ ലീവ് രണ്ടാൾതും രണ്ട് സമയത്തായി രണ്ടാമത് ഒരുമിച്ച് ആയാലേ ഉള്ളു പോകാൻ കഴിയുള്ളൂ.
ഉം
മോന് ഹിഫ്ള്ന് പഠിക്കാണ്. ഏഹ് മോനെ ഹിഫ്ള്ന് പഠിക്കാണ് ഖുർആനെ
നിന്ന് പടിച്യാ?
ച്ചാ ഖുർആൻ അവിടെ നിന്ന് പഠിക്കാണ്, ഓനും മാസത്തിലേ വരു ഒള്ളൂ,
പ്പൊ ചെർതേതാ മോളോ മോനോ?
ആഹ്, ചെറിയെ മോള് ഓള് മാത്രേ ഇവ്ടെ വീട്ടില് ഇണ്ടാവൊള്ളു,
ആഹ്. അപ്പ ഇങ്ങക്ക് ഇഞ്ഞും പൊയിക്കൂടെ?
പോണെങ്കി പോവൊക്ക ചെയ്യാ
ഉം
ഞാൻ പിന്നെ ഇങ്ങനെ ബാക്ക് പെയിൻ ഇള്ളത്‌ കൊണ്ടെ ഇങ്ങനെ തെരക്ക്ട്ട്ള്ള പണികളും വെ റ്റ്ട്ക്ക്ണതും അങ്ങൻതൊന്നും പറ്റൂല, ഓൺലൈ ക്ലാസ് ടൂഷനൊക്കെ വെച്ചൂടെ, ആഹ് അങ്ങനെയൊക്കെ കയ്യും
ഉം
വേറെന്താ സ്കൂളൊക്കെ ഉഷാറാണ്, പ്ലസ് ടു ന്റെ സ്കൂളൊക്കെ എങ്ങനെ? ആഹ് ടീച്ചേർസൊക്കെ എങ്ങനെ കമ്പിനിയാ,
ഏഹ് ടിച്ചേസൊക്കെ കമ്പനിയാണ്,
ഫ്രണ്ട്സൊക്കെ ഇപ്പം വേറെ ആയീണ്ടാവുലെ എല്ലാരും,
ഇപ്പ എന്തായാലും എല്ലാരും ഇള്ളതെന്നേണ് ഇപ്പ കോളേജ് തൊക്കെ തൊർ
തൊക്കെ തൊർക്കുമ്പോ മാറിയിരിക്കും ഉം
ഉം
പയെ ഫ്രൻസിനെ കിട്ടാണ്ടാവൂലലെ ഇനി.
പ്പൊരാട് ര് തരോരോ സ്ഥലത്തല്ലേ, പിന്നെ ഇന്റെ എടുത്ത് തന്നെ അധികം എട്ത്തന്നേണ് ഫ്രണ്ട്സൊ
ഫ്രണ്ട്സൊക്ക ആഹ്
പിന്നെ എടക്കൊക്കെ മീറ്റ് യ്യല്ണ്ട്
ഉം
ഉ
ഇന്നാ ആയ്ക്ക്യോട്ടെ, ഇഞ് നല്ലൊരു കോളേജ്ല് കിട്ടട്ടെ ഡിഗ്രിക്ക്.
ആഹ്